കേക്കാൻ പറ്റുന്നുണ്ടോ? ആ കേക്കാം കേക്കാം ഞാനേ അടുക്കളേലാണ് ഇവിടെ റേഞ്ച് കൊറവ അതാരിക്കും.
ആ
അവിടുന്ന് മാറാം. വെല്ലിമ്മയേ അവിടിരുന്ന് കൊറച്ച് ചക്കക്കുരു ഇല്ലേ
ചക്കേടെ
ആ പറ
ചക്കക്കുരു ഇല്ലേ ചക്കക്കുരു
ആഹ്
ആ അത് കൊറെ ഒരുക്കി തന്നെ എന്നിട്ട് അവിടെ വെച്ച് അവിടെ ഇരുന്നോണ്ട് ചെയ്തതാ അത് നമ്മള ഇ വച്ച് കൊടുത്തില്ലേ ഇനി എന്തേലും പുള്ളിക്കാരിക്ക് ഇനി ഫീൽ ആവണെന്നോർത്ത് ഞാനത് അടുത്തേ കേയറ്റീല്ലാ ഉം ആ പിന്നെ വേറെ എന്നാ ജോലിക്കെന്തെല്ലും നോക്കുന്നുണ്ടോ
ഓ ഇപ്പൊ നോക്കുന്നില്ല നോക്കുന്നുണ്ട് ഇപ്പൊ പോകുന്നില്ല ഞാൻ ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സൊക്കെ ആയിട്ടേ ഉള്ളു
മാക്സിമം മൂന്ന് വയസ്സ്
ആ അതെ അതെ ഞാൻ അങ്ങനെ പറഞ്ഞ് ഇറങ്ങിയതാ കൊച്ച് അംഗനവാടിലർന്നു പോകുന്നു അല്ല കുഞ്ഞ് അങ്ങനവാടി പോകുന്നതിന്റെ പിറ്റേ ദിവസം ജോലിക്ക് കയറുന്നും പറഞ്ഞേ ഇറങ്ങിയ ആളാ ഞാൻ ഇതുവരെ പഠി പറ്റിയിട്ടില്ല
അഹ
ഉം
കേറിക്കോണയ്യോ വീട്ടിയിരിക്കുന്ന പരിപാടി നോക്കുകേ ചെയ്യരുത്
ഇല്ല ഇല്ല ഇല്ല ഇല്ല അയ്യോ ആ അതെ ആരൊക്കെ ജോലിക്ക് പോകുന്നുണ്ടന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ
അത് ആര് ആഹ് അത് മറ്റെവര് ജോലിക്ക് ഇപ്പം ഭർത്താവൊണ്ട് ജോലിക്ക് പോവുന്നൊണ്ടന്ന് പറഞ്ഞാലും എത്ര വേഗന്ന് പറഞ്ഞാലും ഇപ്പൊ പെട്ടെന്നൊരു ഒരു എമർജൻസി കേസ് കെട്ട് വന്ന് കഴിഞ്ഞ ചോയ്ക്കണ്ടല്ലോ
ആഹ് ആഹ് അതെ നമ്മ എനിക്കും ഒണ്ടന്നെ അങ്ങനെ അത് തന്നെയല്ലന്നേ ഇപ്പൊ നമ്മക്കൊരു ഇപ്പൊരു റീചാർജിനാണെങ്കി കൂടിയില്ലേ
പിന്നേ
നമ്മക്ക് ചോദിക്കണം അത് സമയത്ത് നേരത്തേന്ന് പറഞ്ഞാ ഇല്ലേ ഞങ്ങള് തമ്മി സ്നേഹിച്ചു നടന്ന സമയ ത്ത് പോലും ഞാൻ പുള്ളിനെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ലേ എന്റെ ഞാൻ ജോലി ക്ക് പോകുന്നുണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ടും ചെയ്യിച്ചിട്ടില്ല കുഞ്ഞായി ആ ഒരു സമയം തൊട്ടാണ് എനിക്ക് അങ്ങനെ എനിക്ക് അല്ലെങ്കി വീട്ടീ പോലും ഞാനങ്ങനെ ആരെക്കൊണ്ടും ചെയ്യിക്കാറില്ല റീചാർജൊന്നും എനിക്ക് തന്നെ ഒരു മടിയ അങ്ങനെ പറയാനു ഒക്കെ ഇപ്പളും എന്റെ റീചാർജ് തീർന്നൂന്ന് എനിക്ക് പറയാം കാരണം ഞാനങ്ങനെ ആരെയും ആശ്രയിക്കുന്നെ വല്ല്യ ഇഷ്ട്ടവൊള്ള സെറ്റപ്പല്ലേ അപ്പ അതുകൊണ്ട് എനിക്ക് ജോലിക്കെന്നായാലും പോണം
ആഹ്
ഉം പോകാതിരിക്കുമ്പ അവിടെന്ന് വിളിക്കുന്നൊണ്ട് പോണം കേറണം ഇം
പോണം അല്ലെ പിന്നെ പോവാതിരുന്നിട്ട് ഇരുന്ന് പിന്നങ്ങ് മൊരടിച്ചു പോവും
അതെ അതെ അത് തന്നെയല്ലന്നെ വീട്ടിലിരുന്ന വണ്ണം വെക്കൂന്നെ എനിക്കിപ്പ തന്നെ വണ്ണം വെച്ച് നമ്മള് വീ ട്ടിൽ ജോലി ചെയ്യുന്നുണ്ടന്ന് പറഞ്ഞാലും ഇല്ലേ വീട്ടിൽ നമ്മളീ കെട ഒറങ്ങി നമ്മളിപ്പൊ കുഞ്ഞ് കെടക്കുമ്പോ ഞാനും കെടക്കും അതുപോലെ കഴിക്കുന്നത് സമയം തെറ്റിച്ച്
ആഹ് അതെ അതെ അതെ
ആഹ് അതുകൊണ്ട് നമ്മക്കിപ്പോ വണ്ണം വെക്കുവാ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടിതിന്
ആഹ് അഹ് എന്റെ പിന്നെ ഞാൻ പിന്നെ എത്ര കഴിച്ചാലും തടി വെക്കാത്ത ശരിരവാ
ആണല്ലെ ഇയ്യോ എനിക്കിഷ്ട്ടാ അങ്ങനത്തെ ശരീരം ആഹ് ഞ എനിക്കിഷ്ട്ടാന്ന് പറയുന്നെ നിങ്ങക്ക് വണ്ണം വെ ആഹ്
ആഹ് പക്ഷെ എനിക്ക് വണ്ണം വെക്കണംന്നില്ല എനിക്ക് ഇഷ്ട്ടില്ല വണ്ണം വെക്ക്ന്നെ
ഇല്ല ഓഹ് എനിക്കാണെ എങ്ങനേലും ഒന്ന് കൊറഞ്ഞാ മതി എനിക്ക് പണ്ട് ഇത്ര ഇല്ല പക്ഷെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് അങ്ങ് വല്ലാത വണ്ണം വെച്ച് അത് നമുക്ക് ഈ പ്രസവരക്ഷേന്നും പറഞ്ഞൊരു സംഭവം ഇല്ലേ
ആഹ്
ആഹ് ആ സമയത്തേ ഞാൻ ഭയങ്കരായിട്ട് ക്ഷീണിച്ചിട്ടില്ലന്നെ നൈ റ്റിയെക്ക ഇട്ടിട്ട് എന്നെ കണ്ടാ ഭയങ്കരായിട്ട് മൊഖോക്കെ ഒട്ടിപ്പോയിട്ടില്ലെ ഇവര് ഈ ഇരുപത്തെട്ട് കെട്ടന്ന് പറഞ്ഞില്ലേ ഈ നൂല്കെട്ട്
ഉം
ആ സമയത്ത് കാണാൻ വന്നപ്പോ ഇവര് അമ്മേം മോനും കൂടെ പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് ഇങ്ങനെ വണ്ണം കൊറയുന്ന തരത്തിലുള്ള മരുന്നൊന്നും ര പ്ര രക്ഷ ചെയ്യുമ്പോം കൊടുക്കരുതെന്ന് പറഞ്ഞ് അമ്മ അന്നിട്ട് എനിക്ക് അങ്ങോട്ട് വണ്ണം വെക്കാനൊള്ള മേടിച്ച് തന്ന് പിന്നെ കൊറഞ്ഞിട്ടേ ഇല്ല കൊറയും എന്നാലും പിന്നേം വെക്കും
അല്ല എനിക്ക് വണ്ണവാ വേ പ്രസവ സമയത്തൊക്കെ പ്രഗ്നൻറ് ആയിരുന്ന സമയത്തൊക്കെ നല്ലവണ്ണമായിയിരുന്നു പ്രസവരഷയുടെ ടൈമിലും വണ്ണം ആയിരുന്നു അത് കഴിഞ്ഞ് കുറഞ്ഞതാ എനിക്ക് കുറഞ്ഞിപ്പം ഞാൻ പഴയ പോലെ തന്നെ ഡെലിവറിക്ക് മുമ്പ് എങ്ങനെയാണോ ഇപ്പ അതുപോലെ തന്നയാ
ആഹ് എനിക്ക് അങ്ങനെയല്ല എനിക്ക് വണ്ണം മാത്രം
ആഹ് പക്ഷെ ഒരു പ്രശ്നന്ന് പറഞ്ഞാ വയറ് കുറയത്തില്ലല്ലോ വയറ് പക്ഷേ എനിക്കിപ്പം എന്നെ കാണു പറഞ്ഞ് ഞാൻ മെലിഞ്ഞിരിക്കുന്നു കൊണ്ട് വയറ് ഇല്ലാന്നാ പക്ഷെ എന്നെ സംബന്ധിച്ച എനിക്ക് വയറുണ്ട്
വയറുണ്ട് ആഹ് ഇത് ഡെലിവറി നോർമൽ ആയിരുന്നോ പ്രസവമായിരുന്നു ആഹ് ആഹ് എനിക്കും നോർമല് ആയിരുന്നു അയ്യോ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഒരു
അയ്യോ അതൊന്നാ പിന്നെ അയ്യോ ചിന്ത ചിന്തിക്കാൻ പോയിട്ട് ഉം
അയ്യോ ഞാനൊക്കെ അവിടെ എന്തൊക്കെ എഴുന്നേറ്റ് ഓടിയാ കൊള്ളാന്നുണ്ട് എഴുന്നേക്കാനും മേലാ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഈയോ എനിക്ക് ഈ എനിക്ക് ഈ സമയമായിരുന്നു മല മഴ സമയായിരുന്നു ജൂലൈയില അവള് ഉള്ളത് ഉം
ക്ക് ജനുവരി കഴിഞ്ഞ വർഷം ജനുവരി ഇപ്പൊ ഒരു വർഷം ആയത് കൊണ്ട് പെ ട്ടൊന്നോന്നും മറക്കാൻ ചാൻസ് ഇല്ലലോ ഒരു വർഷം ആയതേ ഉള്ളൂ
ആഹ് അതെ അതെ അതെ അതെ അപ്പൊ ഓർക്കും അടുത്തതൊന്നും വേണ്ടേന്ന് നമ്മള് ചിന്തിക്കും ഇനി ഈ പരിപാടിക്കെയില്ല എനിക്ക് ഒരാളെ ഉള്ള് ഒരാളും കൂടെ വേണമെന്ന് ഇവരുടെ അമ്മയൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ജോലി പിന്നെ പറ്റത്തില്ല പിന്നെ എനിക്ക് ഒത്തിരി ഗ്യാപ്പായി പോവേ അതുകൊണ്ട് ആഹ് എനിക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുവാ ഇപ്പൊ അങ്ങനെ വല്ല ആയിക്കഴിഞ്ഞാ ഇവര് ജോലിക്ക് വിടത്തില്ല
ഇല്ല ഇല്ല അത് പിന്നെ അങ്ങനെ നമ്മളും പോവത്തില്ല
ആഹ് പോവത്തൂല്ല അത് തന്നെ ആരും കേയറ്റത്തൂല്ല പിന്നെ നമ്മളിപ്പോ പെട്ടെന്ന് തന്നെ ലീവ് ആവുമല്ലോ
അതെ അതെ
ആഹ് അത് അങ്ങനെ വന്ന് കഴിഞ്ഞാ പിന്നെ ഞാൻ ആ ആ കുഞ്ഞിനും ഒരു മൂന്ന് വയസ്സ് ആവുന്നവരെ ഞാൻ എൻ്റെ സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ എടുക്കണല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പള്ള ജോലിക്ക് കേറിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒക്ക മതീന്നുണ്ട് പിന്നെ അങ്ങനെ വെച്ചാ പിന്നീട് നമ്മൾ ചെലപ്പം ദുഃഖിക്കേണ്ടി വരും അങ്ങനെ ചെലർ പറയുന്നു
അതെ അതെ
ആ ഒരാളായിട്ട് പറ്റത്തില്ലല്ലോ രണ്ട് ഒന്നെങ്കി
ഇക്ക് ഇനി ഒന്നും വേണ്ട
എന്തായിരുന്നു
ഈ കാര്യത്തി വെല്യേ പ്ലാനിങ് ഒന്നും വേണ്ടന്ന്
ആഹ് ഇല്ലില്ല അതെ അതെ നമ്മൾ പ്ലാൻ ചെയ്താ ഒന്നും നടക്കത്തില്ല
അതെ അതെ അതെ വരുന്നരത്ത് വെച്ച് കാണുക അത്രേ ഉള്ളൂ
ആഹ് അതെ ചേ ട്ടൻ പോയോ ടി വി കാണ്
ആഹ് പോയി പോയി
ആഹ് പിന്നെ ടി വി ആരാ കാണുന്നേ?
ക്ക്‌ഞ്ഞി അവള്
ആഹ് ആഹ് കുഞ് നിങ്ങള്ഒറ്റ- ഒറ്റക്കല്ലേ അമ്മ അമ്മയൊക്കെ ഉണ്ടോ
ജോലി ആയി ജോലിക്ക് പോവും ഉം
ആഹ് താ മാത്രഉള്ളൂ അവിടെ
ആഹ് ഞാ മാത്രേ ഉള്ളൂ ഞാനും മോളും മാത്രം ഇപ്പ ഞാന് എന്റെ വീട്ടിലാ ഞാൻ ഇന്ന് ആ ഒരു കുറച്ചു മുന്നേ വന്നതാ
ആ എന്നോട് പറഞ്ഞായിരുന്നല്ലോ വണ്ടിയല് ആഹ് അഎന്നക നമ്മള് നമ്മുടെ വീട്ടിൽ വരുമ്പോ ഒരു പ്രത്യേകതര സ്വാതന്ത്ര്യംല്ലേ
പിന്നെ ഞാൻ ഇവിടെ വന്നാ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നുകിടക്കുന്നു
ആഹ അതെ
റൂമിൽചെല്ലാ ഡ്രസ്സ് മാറ ഭാഗ് എങ്ങോട്ട് എറിയാ കൊച്ചിനെ കൊടുക്ക ഒറ്റ ഉറക്കം കാരണം സൈഫാ നമക്കൊര അവിടെന്ന് പറഞ്ഞാ ഒ ഒറങ്ങിയാലും നമ്മള് കെടന്നാലും ശ്രദ്ധ കൊച്ചിന്റെ മേലിലല്ല ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉം ന്ന
ആഹ് എടക്ക് കട്ടായി പോയോ റൈഞ്ച് പോയല്ലെ
ഉം
അതെ ഞങ്ങള് എന്റെ ഇവിടെ വൈഫൈ ഉണ്ട് അപ്പൊ കറണ്ട് പോകുമ്പോ അത് കട്ടായിട്ടുണ്ടവോ ഓ
അഹ് ഞാനത് ചോദിക്കാൻ വരുവായിരുന്നു ആഹ്
ആഹ് നെറ്റ് കണ കണക്റ്റ് ആവുന്ന ഓൾറെഡി ഫോണെ നെറ്റ് ഓണാ ഇതിന് സ്പീഡ് കൂടുതലായതോണ്ട് ഇത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കണക്റ്റ് ആകും
ഉം ഉം ഉം
ആഹ് വർക്കൊന്നും വന്നില്ലായിര്ന്നോ
ഒന്നും വന്നില്ല
അത് എടക്കടക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം റീഫ്രഷ് ഞാന അങ്ങനെ ചെയ്തോണ്ട് അത് എടുത്തിട്ട് ഒത്തിരി നാളായോ
ഇല്ല ഒരു ഒത്തിരി ദിവസൊന്നും ആയി പോലൂല്ലല്ലോ
ആ ഞാന എടുത്തിട്ട് രണ്ടാഴ്ചയോളം ആയി അന്നട്ടേ വരുത്തുള്ളൂ
ആഹ് ഇത് സമയൊന്നും ആയില്ല
ആഹ് ഇല്ലല്ല ഉം
ഇല്ല ഇല്ല
ആഹ് പിന്നെ വേറെ എന്നാ ഉണ്ട് ഇനിയിപ്പം അടുത്ത് വല വീട്ടിലൊക്കെ പോവായിരിക്കുല്ലോ
ആഹ് ഇനിപ്പ രണ്ട് ദിവസം കഴിഞ്ഞപ്പോതിന് തിരിച്ച് പോവും ഞാൻ
ഒഹ് ഹോ
ഇതിപ്പ അമ്മേടെ കാലേല് ഈ പറമ്പിലിറങ്ങിയ സമയത്ത് എന്തോ കടിച്ച് അപ്പൊ അതിന് ഇങ്ങനെ എന്തോ കുത്തിയതോ എന്തോ പ്രാണി എന്തോ കുത്തിയതോ അപ്പ അയിന് എന്റെ വെഷന്തോ കേറിട്ട് കാലിങ്ങനെ നീര് വെച്ച് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി കുഴപ്പമൊന്നുല്ല
ആഹ് ഇപ്പം മൊത്തം മഴയക്കെ ആയൊണ്ട് ഓരോ ജീവികള്
ഇനിഎന്നാക്കെ കുത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല
അതെ കൊതുവ ക്കെ കൊന്നെ ഇപ്പൊ കൂടുവല്ലോ ഇപ്പൊ കണ്ടോട മഴ
കുത്തി കഴിഞ്ഞാൽ നേരത്തെ കൊതു കുത്തിയ ചൊറിച്ചിലായിരുന്നു ഇപ്പൊ വേദനയാ
ആണ് ആഹ് അതെ അത് ഈ ഇപ്പം എന്നാ മൊത്തം വെള്ളവൊക്കെ കെട്ടി കെടക്കുന്നോണ്ടേ ഫുള്ള് കൊത്കും അതും ഇതും എല്ലാം കൊച്ചിനെ ഒന്നും എറക്കാനേ മേല പൊറത്തോട്ടൊന്നും
ഇവിടെഒരുത്തി മിറ്റത്തിറങ്ങാനായിട്ട് കെടന്ന് അങ്ങ് ബഹളവാ ഞാൻ ദേ ഇപ്പ് ഇപ്പെ എന്റെ എളിൽ കേറിയിരിക്കുവാ
ബഹളാണോ
അഹ് ബഹള എറങ്ങാനായിട്ട് ഞാൻ പിന്നെ മിറ്റത്തിപ്പ തെളിഞ്ഞു നിക്കുന്നോണ്ട് മിറ്റം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും
ആഹ് അമ്മേടെ കയ്യിലൊക്കെ പോവോ
ആഹ് പൊക്കോളും പൊക്കോളും ഇപ്പ ഞാൻ മിറ്റത്തിറങ്ങിയപ്പോ ഞാൻ എവിടെയോ പോവാന്നോർ ത്ത് എറങ്ങി വന്നതാ
ആഹ് സംസാരിക്യുവോ
ടിം സംസാരിക്കും നന്നായിട്ട് സംസാരിക്കും സംസാരിച്ചോളും
ഏയ്‌ ആണല്ലേ ആഹ് എന്റെ ആളില്ലേ ഒരു രൺ രണ്ട് വയസൊക്കെ ആയപ്പോ പറയുന്നെ എന്നാന്ന് മനസ്സിലാക്കണോങ്കി ഭയങ്കര പാടായിര്ന്ന് ഏതോ ആ പറയ്ന്നെ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പ പുള്ളിക്കാരി ഓക്കെ ആയി
ആങ്ങളയുണ്ട് പിന്നെ അവനുവായിട്ട് അങ്ങ് ഇരുന്നോളും മാമാന്നും പറഞ്ഞ്
ആഹ് മാമാൻ ആങ്ങളമാത്രെ ഉള്ളൂ ഒരാളാണോ
ആഹ് ഞങ്ങൾ രണ്ട് പേര് മാത്രേ ഒള്ളൂ
മാത്ര ഒള്ളല്ലേ ആഹ് എനിക്കൊരു ചേച്ചി ഒരാ ഒര് അനിയൻ അത് ആഹ് ഞങ്ങള് മൂന്ന് പേരാ ണ്ടെ കല്യാണ ഒണ്ട് ഇഞ് ഒടനെ
അഹ് ഹാ ഹാ
ആഹ് അത് സ്നേഹിച്ചു കെട്ടുന്നതാ ഇഞ്ഞി അതിന്റെയെക്കെ ഉം അതേ നമ്മടെ സമയം ഇനി ഫ്രീ ആവ് മ്പൊ എനിക്ക് മെസേജ്യ്യണേ ആഹ് ഓക്കേ ഓക്കെ താങ്ക്യു
ആഹ് ശരി ശരി ശരി